ഓ
ഓക്കേ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്ക ക്കുന്നുണ്ട്, ഓക്കേ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഓ സുഖാണ് കൊപ്പൊന്നുവില്ല. അങ്ങനെ പോന്ന്.
ആണല്ലേ, അവിടെങ്ങനെ കാലാവസ്ഥയൊക്കെ?
ചൂടണ ഇന്നുന്നലെ മൂന്നാലുസ്സായിട്ട് നല്ല ചൂടാ.
ആണല്ലേ? മഴ പെയ്യുന്നില്ലേ അവിടെ? ഇവിടെ നല്ല മഴയാ.
ഇല്ല ഇപ്പ രണ്ടു ദിവസായിട്ട് മഴയില്ല, ആണോ ഇവിടെപ്പൊരു മൂന്നല് ദിവസായിട്ട് നല്ല ചൂടാണ്, കാലാവസ്ഥ, അതെ.
ആണല്ലേ, ഇവിടെ നല്ല മഴയാ, ആ. ഇന്ന്ക്ഷേ ഉച്ചക്ക് ശേഷം വല്യ കൊഴപ്പല്ലായിരുന്നു. ഉം രാവിലെയൊക്കെ ഭയങ്കര മഴയാരുന്നു.
ഓ ഇവിടെ ഇന്നലെ നൈറ്റില് ചെറുതായിട്ടൊക്കെ അതെ അതെ അതെ സ്കൂൾ തുറക്കാനായി പെരുന്നാളും സ്കൂൾ തുറക്കലും എല്ലാം കൂടെ ഒരുമി ച്ചാണിപ്രാവശ്യം.
ആണല്ലേ?
അതെ അതെ അതെ പെരുന്നാൾ തീരലും സ്കൂള് തുറക്കലോ എല്ലാം കൂടെ ഒരുമിച്ചായിപ്പോയി.
ആന്നല്ലേ, എല്ലാം മേടിച്ചോ സ്കൂള് തൊറപ്പിന്.
ആ സ്കൂള്തൊറക്കാനുള്ള ആ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിനി സ്കൂള് തുറന്നിട്ടാണ് കിട് ട്ടുന്നത് നോട്ട്ബുക്ക് അതുപോലെ വാട്ടർ ബോട്ടില് അങ്ങനെള്ള യൂണിഫോമ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്.
ആണല്ലേ, ഉം ഉം ആ ഇവിടെയും ഇയാള് ഫസ്റ്റ് ടൈമാ സ്കൂളില് എൽ കെ ജി. ആ, എൽ കെ ജി ചേർത്ത്, അപ്പം നമുക്ക് ആ. ഹലോ
സ്കൂളി പോകുന്ന ആ സ്കൂള് പോകുന്ന ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് ആണല്ലേ?
ആണ് ഫസ്ടൈമ് സ്കൂളില് അല്ലാതെ വ നമ്മള് പ്ലേകൂളിലൊക്കെ, ബാലവാടിലൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ ട്യൂഷന് പോകുന്നുണ്ട് ഇപ്പഴും പോകുന്നുണ്ട്, ബാലവാടീലും ട്യൂഷനുവൊക്കെ. പ സ്കൂളില് ആ അങ്ങ് പോകുന്നുണ്ട് പോന്നോണ്ട് ആ ഇപ്പ സ്കൂളില ഇപ്പം ആ ഫസ്റ്റ് ടൈം എൽ കെ ജിൽ ചേർത്ത അപ്പമ്മക്കവിടുന്ന് ബുക്കും, ബുക്കും കിട്ടും ടെക്സ്റ്റ് ബുക്കും കിട്ടുന്നുണ്ട് രണ്ടും ഒണ്ട് അപ്പം പിന്നെ യൂണിഫോമും. പിന്നെ നമ്മൾ പൊറത്തുന്ന് ബുക്ക്‌ ബാഗ് ടിഫിൻ ബോക്സ് ബോട്ടില് പിന്നെ ഷൂ അതൊക്കെ മേടിച്ചാ മതി ഉം. വാങ്ങിക്കണം, ആ അപ്പൊ അതൊക്കെ നമ്മള് പ്പ ഫസ്ടൈമല്ലേ അപ്പൊ അതൊന്നും നമുക്ക് കഴിഞ്ഞ വർഷത്തെന്ന് പറഞ്ഞുപയോഗിക്കാൻ ഇപ്പൊഈ വർഷം ഇല്ല, അല്ലേലും ഇവർടെ കയ്യിലതൊന്നും ഇരിക്കത്തുവില്ല പെട്ടെന്ന് തീരും
സ്റ്റാർട്ടിങ് ആകുമ്പോ ആ, അല്ലെങ്കിലും എല്ലാ വർഷവും കാണാം, ഇനിപ്പോ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം ഇണ്ട്ന്നരിതീട്ട് പറ്റൂല, കാരണം എന്താച്ചാല് അതവരു വൺ ഇയർ ആവുമ്പോക്കെന്നെ കേടാക്കിട്ടുണ്ടാവും.
ഇവര് ഈ കൊച്ചു പിള്ളേരൊക്കെവമ്പോ അവരു അവരത്രേ ഇതൊക്കെ എടുക്കത്തൊള്ളൂ ഇച്ചിരി ഒക്കെ വലുതായവരല്ലേ ഉത്തരവാദിത്തോടെ നമ്മള് കാര്യങ്ങൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയാ ആണല്ലേ.?
വലുതാണെങ്കിലും മ്മേ പിന്നെന്താ..? കേടാക്കുന്ന കാര്യത്തിൽ എല്ലാരും സെയിമാണ് അറഞ്ഞിലെ വലിയോരാണെങ്കിലും ചെറുതാണെങ്കിലും ക്കെ
ചെറുതാ അാ നശിപ്പിക്കാനാണെങ്കി എല്ലാം എണ്ണ ഒരു പോലെ! ഉം ഹ് ഡ്രസ്സൊക്കെ മേടിച്ചോ ന്നിട്ട്
ആ ഡ്രസ്സ് വാങ്ങിച്ചു പെരുന്നാക്കുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതുപോലെ സ്കൂൾക്കുള്ള സാധ നങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ്
ഇനിയിപ്പോ ശനിയാഴ്ച സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് ഓപ്പണിഗ് ഡേ ന്റെ തൊട്ട് മുമ്പ് ക്ലാ ക്ലാസും ക്ലാസും ടീച്ചേസിനക്കെ പരിചയപ്പെടു ടുത്തലും പോരൻസിനൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്
ആണല്ലേ ആ ഇവർക്ക ഉണ്ടെന്ന് പറയുന്ന കേട്ട് പക്ഷെ നമുക്കറിയ ഇവരെ ഇതുവരെ മെസ്സേജ് ഒന്നും കണ്ടില്ല ഇട്ടില്ല. അപ്പൊ അവര് പറയും ഇവർക്ക് ആ ഓപ്പൺ ചെയ്യാ പ്പോ ആ ഇവർക്ക് ഇവിടെ സ്കൂ അല്ലേലും ജൂൺ ഒന്നിനല്ല തുറക്കുന്നെ ജൂൺ മൂന്നിനു ഇവിടെ ഇവരെ സ്കൂൾ തുറക്കുന്നത് അല്ലേലും എൽ കെ ജിക്കാർക്ക് പത്തൊക്കെ ആ- ജൂൺ പത്തൊക്കെ ആവും അത് കൺഫേം ആയില്ല ഡേറ്റ് കൺഫേം ആയില്ല അപ്പ ജൂൺ പത്ത് അവര് പറയുന്നത് ഡേറ്റ് കൺഫേമായിട്ട് കറക്റ്റ് ആയിട്ട് പറ- പറയാന്ന് പറഞ്ഞ് അറിയിക്കോ അപ്പ അവര് മെസ്സേജ് ഇടാന്ന് പറഞ്ഞു ആ ഇവർക്ക് ലേറ്റ് ആയിട്ടാ തൊറക്കുന്നെ ആഹ് ആഹ്
അതെ
അപ്പൊ അവര് മെസ്സേജ് ഇടൂന്ന് പറഞ്ഞ് എന്റെ അമ്മ ഇവ ഇയാളെ- ചേർത്ത സ്കൂളിലാ ആ ജോലി ചെയ്യുന്നത്. ആ അല്ല അമ്മ അവിടെ- ത്തെ മറ്റേ ലാബില്- ലാബില നിക്കുവാ ലാബില്അസ് അസിസ്റ്റന്റ ആയിട്ട്.
ആഹ് ആഹ് ആഹ് ഓഹ്
അപ്പം അമ്മയും ഇതുപോലെ കോള് പറയും എന്തേലും ഉണ്ടേ ണ്ടെങ്കിലേ
ആഹ് അതെ അതെ അതെ ഇപ്പ പിന്നെ പേടിക്കാനൊന്നുല്ലല്ലോ വാട്സാപ്പ് ഗ്രൂപ്പുകളും സ്കൂൾ അഡ്മിഷൻ ചെയ്ത ഉടനെ തന്നെ എല്ലാം ക്രിയേറ്റ് ആയല്ലോ?
ക്രിയേറ്റ് ആ ഇപ്പൊ പണ്ടൊക്കെ നമ്മളായിരുന്നു ഇതൊക്കെ അന്വേഷിച്ചു പോണം സ്കൂളിലൊക്കെ അപ്പഴൊക്കെ എന്തൊക്കെയാണുള്ളത് ഇപ്പ അങ്ങനെയല്ല ആ ഇപ്പൊ ഇരുവീട്ടീ ഇരുന്നാ മതി അപ്പപ്പള്ള അപ്
അതെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അങ്ങൻത്തെ പ്രയാസങ്ങളൊന്നുല്ല.
അതെ അതെ അതെന്നെ ഉം അപ്പ അപ്പോ ഉള്ളത് അപ്പോഴേ നമുക്കറിയാൻ പറ്റും പിന്നെ പോ മീറ്റിങ്ങിനൊക്കെ പോയാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിക്കൂടിത്തന്നെ അറിയാം.
ആഹ് അതെ അതെ അതെ
ഉം ഹേ പിന്നെന്താ ഉച്ച അപ്പൊ രാത്രി എന്തൊക്കെയാ ഫുഡ് എല്ലാം റെഡിയായോ?
ഇന്ന് നാളെ നോമ്പ് ഏ പെരുന്നാളായത് കൊണ്ടിന്ന് നോമ്പും കാര്യങ്ങളോക്കെ ആയിരുന്നു. ഇരുന്നോ അപ്പൊ ഇപ്പൊ ചായ ഒക്കെ കുടിച്ച് പത്തിരി ചിക്കൻ കറിയും
ആഹ് ആഹ് അപ്പൊ നാളെ പെരുന്നാളാകുമ്പോഴത്തേക്കും തേനാ ആഹ് വേറെ റിലേറ്റീവ്സ് ഒക്കെ വരുാവായിരിക്കുല്ലേ?
ആഹ് അതിനിപ്പോ നാളെ നാളെ പെരുന്നാള് നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടെന്നെ ശേശൊക്കേ വരാ ഇന്നൊന്നും ആരും ഉണ്ടാവില്ല ഇല്ലല്ല നാളെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതെ അതെ
ആ ആ ആ അ ആ ആ പിന്നെങ്ങനെ പിന്നെ പിന്നെന്താ ഇങ്ങനെയൊക്കെ പോന്ന് ഇവിടെ ഇങ്ങനെ മഴ
ഇനിപ്പോ നൈറ്റിലിനിപ്പോ ഞങ്ങളൊന്നും ഒന്നും കഴിക്കൂല അതെതെ
ഇപ്പൊ നമ്മള് പത്തിരീം കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഇനി നൈറ്റിലൊന്നും കഴിക്കൊന്നുല്ല
ഇല്ലല്ലേ
ഇല്ല ല്ല
ആ അപ്പൊ ഇനി നാളെയൊള്ളസ്
പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
പിന്നെന്താ ഇങ്ങനെയൊക്കെ പോന്ന് ആ അവടെ പിന്നെ ഹലോ കേക്കാൻ വയ്യേ കേക്കാവല്ലോ
ഹലോ
കേക്കാൻ വയ്യേ
ഹലോ
ഹലോ കേക്കാവോ കേക്കാവോ ഹലോ ഹലോ കേക്കാവോ
ഹലോ കേൾക്കുന്നില്ലാ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എനിക്ക് കേക്കാം
ഹലോ
ഹലോ കേക്കാൻ വയ്യേ ഹലോ ഹലോ
ഹലോ
ഹലോ നിങ്ങള് ചായയൊക്കെ കുടിച്ചോ
ഹലോ
ഹലോ വൈകുന്നേരം ചായൊക്കെ കുടിക്കാറുണ്ടോ എന്താ അവസ്ഥ
ആഹ് കുടിക്കാറുണ്ട് കുടിക്കാറുണ്ട് ഹലോ
ഹലോ ഹലോ നിങ്ങള് ഏ ചായയും ഈവനിങ് ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചോ ചായ കുടിക്കാറുണ്ടോ പൊതുവെ എല്ലാരും എന്താണ് ചായയൊക്കെ എല്ലാരും ഒഴിവാക്കുന്നതാണ് ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെയായി
ആ പക്ഷെ ഇല്ലല്ലേ ഇവിടെ ഞങ്ങൾ ചായ കുടിക്കാറൊക്കെ ഉണ്ട് വൈകിട്ട് എനിക്ക് മൈഗ്രൈൻ ഉള്ളത് കൊണ്ട് ചായ കുടിക്കാൻ പറ്റു ത്തില്ല ഹലോ ഹലോ കേക്കാവൊ
ഹലോ
കേക്കാവോ ഹലോ ഹലോ കേക്കാവോ കേക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഹലോ. ഹലോ, കേക്കാവോ? ഹലോ, കേക്കാൻ പറ്റുന്നുണ്ടോ?
പിന്നെ നൈറ്റിലൊക്കെ എന്താ കഴിക്കാറ്? നൈറ്റ്ലെ ചോറ്ന്നെയാണോ? അതോ ചപ്പാത്തി കാര്യങ്ങളൊകെയാണോ?
ഇല്ലേ
നമ്മള ഇവിടെ മിക്ക ദിവസം നൈറ്റില് ചപ്പാത്തി ആരിക്കും ഷുഗർ, ഡയറ്റിന്റെ ഭാഗമായിട്ട് ആർക്കും ഷുഗറും കാര്യങ്ങളോന്നും ഇല്ല. നമ്മളെ വെറുതെ ചപ്പാത്തി ആക്കുന്നതാണ്. ഉച്ചക്ക് മാത്രം ചോറ് വെച് ട്ട് നൈറ്റില് ചപ്പാത്തി ഉണ്ടാക്കും. പിന്നെ നല്ല ചൂടാണ് ഇന്നത്തെയൊക്കെ കാലാവസ്ഥ ഭയങ്കര ചൂട്. വേയം മഴ. കാറൊക്കെ ഉണ്ടായിരുന്നോ പക്ഷെ മഴ പെയ്തിട്ടില്ല. സഹിക്കാൻ പറ്റാത്ത ചൂട് ഇന്നലെ നൈറ്റില് ചെറുതായിട്ട് മഴ ചാറ്റി ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്
ഇവിടെ രാവിലെ ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. അത് ഉച്ചക്ക് ഉച്ചക്ക് ശേഷം വലിയ കൊഴപ്പമില്ല ഉച്ചക്ക് ശേ കേക്കാവോ? ഹലോ. ഹലോ, കേക്കാവോ?